കേക്കമോ ചെച്ചി
ആഹ് കേക്കാം ചിക്കൻ കറി. എന്ത് യൂട്യൂബിൽ നോക്കി ഒരു ദസം വെച്ചിട്ട് പറയന കേട്ടാ
ആഹ പറയാം പറയാം
വേറെതൊക്കെ ചെയ്യും യൂട്യൂബിൽനോ ക്കിട്ട്
വേറെ ആ നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റ് അൽവൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആഹ അതൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പരിശീ നോക്കിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ടില്ല എങ്കിലും എല്ലാരും കഴിക്കും വീട്ടില്.
ആഹ്
നമ്മുടെ ഈ കൊറോണ ടൈമിലൊക്കെ നമ്മള് ആഹ്
ആ പറഞ്ഞോ
നമ്മുടെ ഈ കൊറോണ ടൈമിലൊക്കെ നമ്മള്. ആഹ് ഒരുപാട് റെസിപ്പികളൊക്കെ നോക്കിയായിരുന്നു.
ആഹ് ആഹ്
കാരണം പുറത്തിറങ്ങാൻ പറ്റത്തി പറ്റില്ലായിരുന്നല്ലോ അപ്പോഴേ അപ്പൊ നമ്മള് വീട്ടില് കൊറ പരീക്ഷണങ്ങളൊക്കെ ആയിരുന്നു
നടത്തിക്കൊണ്ടിരുന്നത്. ആ ആ ഞങ്ങള് ക്യാരറ്റ് ഹൽവോക്കെ പുറത്ത് നമുക്ക് ഇവൻറുകൾക്കുള്ള കാരണം ആ കൊടുക്ക നമ്മ ബൾക്ക് ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. ക്യാരറ്റ് ഹൽവ ടെണ്ടർ കോക്കോനട്ട് പുഡ് പുഡിംഗ് എല്ലാ ഫുഡിങ്ങും ഇട എല്ലാ ഫ്ലേവറിനുള്ള ഫുഡിങ്ങും. ആഹ് ഉണ്ടാക്കാറുണ്ട്. എസൻസ് വെച്ചിട്ടല്ല കറക്റ്റ് ഫ്രൂട്ട് വെച്ചിട്ട്. എന്നിട്ട് പിന്നെ ആ എല്ലാതും ഉണ്ടാക്കാറുണ്ട്. പുഡിങ്ങ് ല്ലാതും പിന്നെ അതുപോലെ തന്നെ കാരറ്റ് ഹൽവ. ഗുലാബ് ജാമ് അങ്ങനെ എല്ലാ ഐറ്റംസ് ഉം
അതൊക്കെ എങ്ങനെ ചേച്ചിയാന്നോ ഉണ്ടാക്കുന്നത്.
ആഹ് ഞങ്ങൾല്ലാരും കൂടെ ഉണ്ടാക്കും
ആഹ്
ഓക്കേ
അങ്ങനെ
ആഹ് അങ്ങനെ അത് ബൾക്ക് ആയിട്ട് ന്നിട്ട് ഇണ്ടാക്കണ
ഓഹ് ഓ ഹ് ബൾക്ക് ആയിട്ടാണ് ഉം
ആഹ് പിന്നെ
പക്ഷെ ഞാൻ ഇതൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടാക്കാ എനിക്ക് ചിലപ്പോ പഞ്ഞലായി പോയാലേ
ഉം ഉം ഉം
അതൊരു പേടി അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലും ഉണ്ടാക്കാൻ പോവാത്തത് പിന്നെ കൂടുതൽ അമ്മയാണ് എല്ലാ പരീക്ഷണങ്ങളും നടത്തയൊക്കെ ചെയ്യുന്നത്
ആഹ് ഇണ്ടാക്കി ഇണ്ടാക്കിയല്ലെ പഠിക്കാ
അഹ്
ഞാനൊക്കെ ഏഹ് ഇപ്പൊ സമയം കിട്ടുമ്പോക്കെ ചെലപ്പോ വല്ല ഐസ്ക്രീമോ കേക്ക്ക്കങ്ങ സാനങ്ങളൊക്കെ ഇണ്ടാക്കും ഉം ആഹ്
പക്ഷേ ഞാന് എടക്കിടക് ഇണ്ടാകും പക്ഷെ കൂടുതലും അമ്മേ
ആഹ് ആഹ് ആഹ് ആഹ്
ഉം ഉം ഹെൽപ്പ് ചെയ്യൻ
ഉം ആഹ് അതുപോലെ തന്നെ പിന്നെന്താ ഈ ഫേസ് പാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിടാറുണ്ടാ യൂട്യൂബില്
ആഹ് ഫേസ്ബആഹ് ഉണ്ട് ഉണ്ട് മറ്റ നമ്മടെ ഇതൊക്കെ നോക്കും തലമുടിക്ക് വേണ്ടിയിട്ടുള്ളത് ഹെയറിന്റെ കാര്യങ്ങളൊക്കെ നോക്കും
ടിണ്ടാ മോൾക്ക്
മുടി ആഹ് തോ അങ്ങ് തോന്യൊന്നുല്ല എങ്കിലും അത്യാവശ്യണ്ട്
ആഹ് ആഹ്
എന്റെ മുടി നല്ല കട്ടിയായിരുന്നു നേരത്തെ നൽ നല്ലതായിരുന്നു പക്ഷെ പിന്നീട് നമ് ക്ക് ഇവിടെ വെള്ളം കിട്ടുമ്പം വെള്ളം ക്ലോറിൻ വെള്ളായിരുന്നു
ആഹ് ആഹ്
അപ്പോ അത് ഞാൻ യൂസ് ചെയ്ത് എന്റെ മുടി മൊത്തവും പൊഴിഞ്ഞു
അതേല്ലേ ഉം ക്ലോറിൻ വെള്ളം രണ്ട് ദിവസൊക്കെ പിടിച്ച് വെക്കണം അപ്പം അതിൻ്റെ ക്ലോറിൻ മണം പോയ് കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ പിന്നെ ക്ലോറിൻ മണം പോയിട്ട് നമ്മൾ തെളപ്പിച്ച് തലേദിവസം തളപ്പിച്ച് വയ്ക്ക വെള്ളം തളപ്പിക്കുമ്പോ അയ്‌ന്റെ അതിലുള്ള ഇതൊക്കെ പോയി കിട്ടും തിളപ്പിച്ചിട്ട് തണു പിച്ചിട്ട് അല്ല പിന്നെ പിറ്റേ ദിവസ്തിക്കത് തണുക്കുവോലോ
ആഹ് ആഹ്
അപ്പ അത് നമ്മ തല കഴുകണം
ആഹ്
ഉം ഞാൻ അബ്രോഡായിരുന്നു കൊറച്കാലേ അപ്പൊ ഞാന് അവടെ ഉപയോഗിക്കുമ്പോ നമ്മടെ മുടി ഒക്കെ പോകും
ആഹ് ഹ
ത്ത വെള്ളയൂസയ്യ്ൺണ്ട് അപ്പൊ തലേ ദിവസം പിടിച് വെക്ക്യും അല്ലെങ്ങെ തളപ്പിച്ച് ഇടും പിറ്റേ ദിവസാൺട്ടതോണ്ട് കുളിക്ക്യും അപ്പൊ വല്യേ കൊഴപ്പുല്ല്യ
കൊഴപ്പേല്ല
ഉം പിന്നെ നമ്മ ഡെലിവറിയൊക്കെ കഴിയുമ്പാ പിന്നെ പറയണ്ട മുടികൊഴിച്ചില്
മുടികോഴിശ്ശിലാന്നാന്ന്
ഹ് ഹും പോസ്പോട്ടം ഹെയർ ഫോള് അതൊര് എന്താ പറയാ ഒരു ദയദാക്ഷിൻ നീ ഇല്ലാണ്ടാണ് മുടി പോവാ
ആവോ
സങ്കടാവും മുടി
ആഹ് കൂട്തലും ഇതിങ്ങനെ യൂസ് ചെയ്തി ട്ടാതോന്ന്വല്ല മുടി പോവുന്നത് വെള്ളം
ആഹ് വെള്ളതിന്നിണ്ടാവും പിന്നെ ഡാൻഡ്രസുണ്ടങ്ങെ അങ്ങനെ
ആഹ് കൂടുതലും ഉം എനിക്ക് നേരത്തേക്കുണ്ടാര്ന്നു പക്ഷെ ഞ്യാനത് നന്നായിട്ട ആഹ് ക്യ മുടി കേറീത് പോയ സമയം മുതലേൻക്ക് കൊഴപ്പണ്ടാര്ന്നില്ല ഉം കേ കേക്ക്ന്നില്ലല്ലോയെച്ചി ഹലോ ഹലോ
പിന്നൊക്കെ കയറാൺ കറിം
ആഹ് ഒന്ന് ഹാ ഹലോ ആഹ് ഇപ്പൊ കേക്കാച്ചി ഓഹ് എടയ്ക്കിടയ്ക്ക്
കേക്ക്ന്ന്ണ്ടാ
ആഹ് ഇപ്പൊ കേക്കാച്ചി
ആഹ്
ആഹ്
അതെ ഇപ്പഴ് ഒക്ക്യാണങ്കി എല്ലാം കേറിയാന്ന് കൊറെ കല്യാണക്കെ കഴിഞ്ഞെ രണ്ട് മൂന്ന് പിള്ളേരായികയ്ഞ്ഞാ
ഹാ കാണൂല പക്ഷെ ഞാൻൻ്റെ മുടി കെയറിയ്യാന്ന് നോക്കും കാര്ന എനിക്ക് മുടി ഇഷ്റ്റാണ്
ആഹ് ഞാൻ കേയറിയ്യും പക്ഷെ ചോയ്ക്കിന് മട്യാണ്
എള്ളു
മട്യാണ് എല്ലാച്ച്യ എല്ലാച്ചിയ്യാം ഭയങ്കര ആഗ്രഹാണ് പക്ഷെ മടീന്ന് ഒറ ഒരുസോ രണ്ടുസോ ചെയ്യും അത്കയ്ഞ്ഞാ കയ്ഞു പിന്നെ ചിയ്യാം പിന്നെ ചിയ്യാന്ന് വിജാരിക്ക്യും പിന്നിട്ട് ചെയ്യ്ണില്ല എൻക്ക് മോന് ആയ പ്പൊ മറ്റേ നമ്മ്ടെ സാധാര്ന കസ്തൂരി മഞ്ഞളില്ലേ അത് ശരിക്ക്യും ഐന്റെ ഓർജിനല് വൈറ്റ് കളറാണ് ഒറിജിനൽ കസ്തൂരിമഞ്ഞള്
ഉം
ഹേ നം അപ്പൊ അത് വേടിച്ചു വെച്ചുനാൻ എന്തായാലും ഡെലിവറി ഡെലിവെറിടെ സമയത്തൊക്കെ ൻക്ക് ഭയങ്കര ഹോർമോൺന്റെ പ്രശ്നങ്ങളുള്ള കാര്നം സ്കിന്നൊക്കെ ഡാർക്കാവും. ഭയങ്കര മുഖക്കൊരു ഒരുമാതിരിയാവും കണ്ടാതിരിച്ചെറിയാത്ത പോലെയാവും. അപ്പൊ അതൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നും വിചാരിച്ചി ട്ട് അതൊക്കെ വേടിച്ച് വെക്കും വല്യ കാര്യത്തില്. ഇപ്പൊ മോനിക്ക് രണ്ടര വർഷ വയസ്സായി ഇത് വ രെ ആ സാനം ഉപയോഗിച്ചിട്ടില്ല.
ആഹ് ഹഹുഹു കള്ളാ.
ഇത് വല്ലോരൊക്കെ എവിടെലും കെടത്തി ഇട്ടൊക്കെ തന്നാ ഇഷ് ടോണ്. അല്ലാണ്ട് നമ്മക്ക് പ വണ്ണിങ്ങനെ ആയിരുന്നില്ല. ഞാൻ മഞ്ഞളൊക്കെ തേച്ചാ കുളിച്ചിരുന്ന മുന്നേ. മഞ്ഞള്, അരിപ്പൊടി, പാലൊക്കെ മിക്സ് ചെയ്തിട്ട് മൊ മുഖത്ത് തേ ച്ച് ഡ്രൈ ആവുമ്പോ പിന്നാ ബാത്റൂമിൽ കേറി മേലൊക്കെ തേക്ക്യും. അന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കുളിക്ക്യ എന്നും ഡെയിലി ഭയങ്കര സ്കിൻ കെയറേര്ന്ന്. അത്പോലെ കുൾ ഇപ്പ ഇതൊന്നും തേച്ചില്ലേനും കുളിക്ക്യാൻ കേറിയാ ഒരു മണിക്കൂറ് പിടിക്കും കുളിയയ്ഞ് നെഖൊക്കൊരച്ചൊരച്ചൊരച്ചൊരച്ച് വൃ ത്തിയാക്കി കാലൊക്കെ അങ്ങനെയായിര്ന്ന്. അപ്പൊ എല്ലാരും പറയും ഒരു കുട്ടിയാവട്ടെ അപ്പൊ ശരിയാ ക്യോളു ഈ ഒരു മണിക്കൂറ്ള്ള കുളിയൊക്കെ.
അതെയതെ.
അതുപോലെ തന്നെ ഇപ്പൊ കുളിച്ചാ കുളിച്ചു.
ആഹ് സത്യം.
ആഹ് കുളിക്കാൻ കേറാ വെള്ളം കോരി ഒഴിക്ക്യാ സോപ്പ് തേക്ക്യാ
അതെ പെട്ടെന്ന് ഇറങ്ങും.
പെട്ടെന്നെറങ്ങും അല്ലെങ്കിൽ വാ ബാത്റൂമിന്റെ ഡോറിമ്മെ മുട്ടും. വന്ന് മുട്ടും.
അങ്ങനെ ഉം. വീട്ടിലെ കുട്ടിയേളൊക്കെ ഉള്ളമ്പം എന്തോച്ചി
ചോറീറ്റ കഴിഞ്ഞാ ഉറങ്ങോ?
ചോറ് കഴിച്ചാ ഞാൻ കൂടുതലും വീട്ടിൽ നിക്കുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കി ഒറങ്ങാറുണ്ട്.
ഉം ഉം ഉം.
ഉം
എനിക്ക് ഉറങ്ങാൻ സമയൊന്നും കിട്ടില്ല. ഒരാൾ എണീറ്റാ ഒരാൾ. കരയും ഒരാൾ കരഞ്ഞാ മറ്റേയാൾ എണീക്കും. അങ്ങനെ ഇനി ഇവരൊക്കെ ഒന്ന് വൽതാവണം.
സത്യം ഉംഹും.
അപ്പൊ പിന്നെ കുഴപ്പില്ല്യ.
അതെ.
ഉം അങ്ങനെ. പലേ സ്ഥലങ്ങളിലും ഒരേ സ് ഏഹ് കറിയുടെ കാര്യം ചോദിച്ചതേ പലേ പല സ്ഥലങ്ങളിലും പല ടൈപ്പാണല്ലോ വെക്ക്യാ.
ആന് വെക്ക്യുന്നെ അതെ.
അതുപോലെ തന്നെ പല സാധനങ്ങളേം പല പേരു ആണ് പറയാ.
പറയാ അതെ.
ഇൻസ്റ്റാഗ്രാമിൽ ഒരേ വീഡിയോ കാണുമ്പ്ളൊക്കെ ആഹ് ഇതിനിങ്ങനെയും പറയോ. ചെലേ സ്ഥലങ്ങൾ അവര്ടെ നാ ചില സാധനങ്ങൾ അവര് പറയുമ്പോഴേ
ആഹ് പറയുമ്പോ അതെ അതെ വേറെ ഓരോ വെറൈറ്റി പേരുകളാണ്
ആഹ് വെറൈറ്റി ആയിട്ടുള്ള പേരുകൾ അങ്ങനെ
അങ്ങനെ
പിന്നെന്താണ് വേറെ വിശേഷങ്ങള്
വിശേഷം ആ ഇപ്പൊ ഇനിപ്പ ചൂടാണ് ഇനി ഈ മഴയും കൂടെ പെയ്യാത്തത് കൊണ്ട് വൈകിട്ട് നല്ല തണുപ്പായിരിക്കും അപ്പ അതാ ചൂടു ഉണ്ട് ഇവിടെ ഉം ഞങ്ങളെല്ലാം
താണ്ട് പെയ്യണൊന്നുമില്ലാട്ടോ ഇന്നൊരു വീഡിയോ കണ്ട് എവിടെയോ ഭയങ്കര കാറ്റും മഴയായിട്ട് ഞങ്ങക്ക് അങ്ങനെ ശക്തമായിട്ടുള്ള പെയ്യലൊന്നും പെയ്യണില്ല
പി ഓ
പക്ഷെ ഞങ്ങൾക്കും വല്ലതായിട്ടൊന്നും പെയ്യുന്നില്ല ഞങ്ങൾക്കിപ്പതാ അതെന്താ വെയിലൊന്നും ഇല്ലാതെ മഴക്കോളായിട്ട് കിടക്കുന്നു എന്നായിട്ട് മഴയും ഇല്ല ആ മങ്ങി കിടക്ക്ന്ന്
മഴയും ഒന്നുല്ല
എന്താ മോളെ
മഴയും ഒന്നുംല്ലെന്ന് ഇനിയിപ്പോ വൈകിട്ടായിരിക്കും കേട്ടോ മഴ
മൂടി നിക്കണ്ടാവലേ അന്തരീക്ഷം
ആഹ്
അന്നാ ശെരി കൊറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോ ഉം ശരി എന്നാ
ആഹ്